കേൾക്കുന്നുണ്ട്
ആഹ് ക്കെ എന്താ വർത്താനം ആഹ് നല്ല വിശേഷം ആഹ് നല്ല വിശേഷം ഏഹ് നിങ്ങള് നിങ്ങളെ വീട്ട്ലിപ്പൊ വയലുകളും തോടുകളൊക്കണ്ടാവുലേ
അതെ വയല് വീട്ടിലർഞ്ഞാൽ നമ്മളെ ഗ്രാമത്തില് വീട്ട്ലായ്ട്ട് എട്ത്തന്നെ കൊറ്ച്ച് നട്ക്കാനൊള്ളു
ആഹ് അതെ ഇവ്ടിം അത്പോൽത്തന്നെ നല്ല അതിമനോഹരമായ വയലുകളും കാട്കളും നെറ്ഞ്ഞറ്റൊരു സ്ഥലാണ് നല്ലെ അടിപൊളി ഇന്നട്ടവ്ട്ന്ന് കാണികളൊക്കെ വരും അവർക്ക് ഭയങ്കരഷ്ടാണ് ഇസ്ഥലൊക്കെ കാണാന്
അതെ നല്ല ഉൾഗ്രാമായ്ര്ക്കുലേ
ആഹ് അതെ അതെ ഏഹ് എന്താന്ന് വെച്ചാല് ഏഹ് അമ്മള് ഈ വര്ണെവെരെക്കേന്ന് പറ്ഞ്ഞാല് ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്ക അവടെ ഉപേക്ഷി ച്ച് പോകും അത് ഭയങ്കര ആഹ് ത് ഭയങ്കര പ്രശ്നാണ് അങ്ങനെ ശെരിക്കും ആഹ് അതെ അമ്മളെ പ്രകൃതിയെ ശരിക്കും കൊല്ല്ണ പോലെയാണല്ലൊ അത് നമ്മള് അതായത് നമ്മള് പ്രകൃതിയെ സംരക്ഷിക്കാകണല്ലൊ വേണ്ട്യത്,
അതെ,
അപൊ ആഹ്, അത് കാര്ണം ന്നിട്ട് എല്ലാരും അവിടെ ഇട്ട് പോന്നിട്ട് നമ്മള്പ്പൊ ഒരു വേസ്റ്റിന്റെ ഒരു സംഭവം അവടെ ഇണ്ടാക്കി വെച്ച് ട്ട്ണ്ട് അവര്, അയ്ക്ക്ടാൻ പറയ്ൺണ്ട് ഇന്നിട്ടും ആഹ് ഇന്ന്ട്ടും ആൾക്കാരത്, പൊറത്ത്ക്കിട്ടിട്ടാണ് പോണത്,
അതെങ്ങന ആയാലും ആളുകള് അങ്ങൻ തന്നെ നമ്മള് എന്ത് ചെയ്യണംന്ന് പറയുന്നു അത് ചെയ്യൂല,
ആഹ്, അതാണ് ഇത് ആഹ്, നമ്മളിപ്പ നമ്മുടെ നല്ലേന് വേണ്ടിയാണല്ലൊ പറീണത്, അതായത് ഇപ്പ നാളെ, വേണ്ടിട്ടാണ് ന നാളത്തെ തലമുറയ്ക്ക് വേണ്ടിട്ട് നമ്മളാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആൾക്ക കാരണം നമ്മളാണ് ഈ പ്ര പ്രകൃതീന്ന് പർഞ്ഞ ഞമ്മൾടെ അമ്മയാണ്, അതായത്, ഈ ഭൂമീന്ന് പർഞ്ഞ നമ്മടെ അമ്മയാണ് അപ്പൊ ആഹ് ഭൂമിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തംന്ന് പറ്ഞ്ഞാ അത് നമ്മക്കാണ് നിങ്ങക്ക് കേക്കും ആഹ്, ആഹ് അതന്നെ, എന്താ പറയ പിന്നെ അത്പോലെ തന്നെ ഇവടെ പറ്ഞ്ഞാല് അതി ഏഹ് സം എന്ത സൽസമൃദ്ധമായിട്ട്ള്ള കൊറേ മരങ്ങളും, കായ്കളും പൂക്കളും നിറഞ്ഞ നല്ലൊരു നല്ലൊരു പ്രകൃതി രമണീയ പറീലെ,
ഉം, നല്ല കാടായിരിക്കുംലെ മരങ്ങളൊക്ക കൊണ്ട്,
ആഹ് അത്യാവശ്യം കാടാണ്, അങ്ങനെയൊക്കൊരു ആഹ് അതെ നല്ല നല്ലൊര് ആഹ്, അതെ നല്ല എന്താ പറയ ഈ ഞാവൽ പഴം, പിന്നെ അതുപോലെ, തന്നെ വാഴപ്പഴം, കൊക്കോ കായ അങ്ങനെയൊക്കെ അത്ന്നൊക്ക പറ്ഞ്ഞ ഇവടെ, ഉം നറച്ചുണ്ട്, പിന്നെ ഇവടെ ധാരാളം കാണപ്പെട്ണ ഒന്നാൺട്ടൊ തെങ്ങ്, നെറച്ച് തെങ്ങ്ണ്ട ആഹ് ഇവിടെ നെറയെ തെങ്ങാണ് അതുപോല തന്നെ ഇവടെ നല്ല കരിക്ക് കിട്ടുട്ടൊ, നല്ല എളനീന്റെ കരിക്ക് കിട്ടും, ആഹ് ഫ്രഷ് കിട്ടും അപ്പൊ ആൾക്കാരൊക്ക ഇങ്ങ്ട്ട് വര്ലണ്ട് കാര്ണം, നല്ല തേങ്ങന്റെ കരിക്ക് കിട്ടല്ലെ അത് പറഞ്ഞ നമ്മളെ ഉന്മേഷത്തിനായാലും, നമ്മക്ക് നല്ല എനർജി കിട്ടാനും ഉന്മേ- ഇതിനൊക്കെ ഇത് ഞമ്മക്ക് കുടിച്ചാ നമുക്കു നല്ലതാണല്ലോ ആ
ഗർഭിണികൾക്കൊപ്പൊ പ്രത്യേകിച്ച് നല്ലതാണ് ഈ ടൈം ആ ടൈമിലൊക്കെ ക്ഷീണവും
ആ അതെ അതെന്നെ ഉം ഉം ആ അതന്നെ ഏ പിന്നെ അതുപോലെതന്നെ പറഞ്ഞാല് ഈ ഈ ഈ പണ്ടത്തെ ഈ കുട്ടികളൊക്കെ ഈ പണ്ടത്തെ കുട്ടികളെന്നുപറഞ്ഞാല് ഓലിന്നുപറഞ്ഞാല് ഓലാണ് കൂടുതലും നമ്മളെ ഈ പ്രകൃതീനെ ആസ്വദിച്ച ആൾക്കാര് കാരണം ഇപ്പഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറി യില്ലല്ലോ കാരണം ഫോണിലാണല്ലേ ഇരുപത്തിനാല് ആ ഇരുപത്തിനാലുമണിക്കൂറു നോക്കിയാലും ആ ഫുൾ ഫുള്ളുസമയം ഇവര് ഫോണിലാണ് ഇവർക്ക് ഇപ്പൊയീ ഇപ്പൊ ചെറിയ കുട്ടികൾക്കുതന്നെ വെച്ചു നോക്കുകയാണെന്നുണ്ടെങ്കില് ഒരു ചോറ് തിന്നണെങ്കിവരെ ഇവർക്ക് മുന്നില് ഫോണുവേണം എന്നാലേ ഇവലു ചോറന്നെ തിന്നൊള്ളൂ
ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്തരീതിയിൽ ആയിക്കണു എല്ലാമക്കളും ഫോണാണ് അവരുടെ അടിസ്ഥാന ഘടകം
ആ അതന്നെ ഒരിക്കലും അവർക്കുപറ്റണില്ല കാരണം ചോറൊക്കെ തിന്നുമ്പോ ഇതുവേണം എന്ത് ജ് ഫോണുവേണം അതുപോലെതന്നെ ഏ ആ അമ്പിളി ആ എന്താണ് നമ്മള് എടുത്തുകൊണ്ടുനടന്നേനി ആ
അതെ
ത്ത് അമ്മമാരായാലും നമ്മളെക്കെടുത്തു കൊണ്ടന്ന് ചോറൊക്കെ തന്നീന് പക്ഷേ ഇപ്പത്തെ കുട്ടികക്കെന്ന് പറഞ്ഞാല് എ ചോറ് ഏ കൊടുത്താല് അവരെന്താ തിന്നണത് പോലും അവർക്കറിയില്ല ആ അതാ അതന്നെ ഇത് അത് ത് ആ അതന്നെ ഫോണുമാത്രം മതി അതുപോലെതന്നെ ഇവരെന്നുപറഞ്ഞാല് എപ്പഴും ഫോണിലാ അതുകൊണ്ടുതന്നെ ഇവർക്കെപ്പഴും തലവേദനയും കണ്ണുവേദനയായിട്ടും ഇപ്പിപോ ഹോസ്പിറ്റലില് എത്ര ആശുപത്രി ചെന്നാ പല പലേയും നമുക്ക് കാര്യങ്ങള് കേൾക്കാം പല കുട്ട് കുട്ടികളും വരണത് ഈ കണ്ണിന് എന്താ ഭയങ്കരചോപ്പ് വന്നിട്ടുണ്ട് കണ്ണ് അങ്ങനെ ചൊമന്നിട്ടൊണ്ടൊന്നൊക്കെ പറഞ്ഞിട്ട് കൊറെ കൊറെ കേസുകൾ വന്നിട്ടുണ്ട്ല്ലേ ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുമ്പോ തന്നെ തലക്കാണെങ്കിലും നല്ല കേടാണല്ലോ ഈ ഫോണ് എപ്പോഴും വെച്ച് കാണത് ആ കണ്ണിന് ആ അതുതന്നെ ആ തലവേദന എല്ലാ പ്രശ്നങ്ങളും ആ അതാണ് അതൊക്കെയീ ഫോണുഉപ‌ ഉപയോഗം കൊണ്ടാണ് ഉപയോഗം ആ അതാ ഇപ്പം ഫോൺ വെച്ചുനോക്കുകയാണെങ്കി അതിന് ഒരുവശം നല്ലതും മറ്റൊരുവശം ചീ ത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതന്നെ ഇത് അമിതായാല് എന്തും ആ അതന്നെ ഉണ്ടെങ്കില് അത് ആ പുല്ല്കണ് അത് അതന്നെ പിന്നെ അതെപോലെ തന്നെ ധാരാളം കുറ്റകൃത്യങ്ങള് നടക്കണകൊണ്ട് മെയിൻ ഫോണുവഴിയാണല്ലോ അല്ലെ ഉം അയ് ഈ കുട്ടികള് ഉപയോഗിക്കണ്ട രീതി ഉപയോഗിച്ചിട്ടാണ് ഇപ്പ ഇങ്ങനെയൊക്കെ ഒണ്ടാവുന്നത് ഇപ്പൊ ഈ ഫോണുപയോഗം തന്നെ ആ
സൈബർ ബുള്ളിങ്ങും ഒക്കെ നടക്കണ ഒരു കാലാണ്
ആ അതന്നെ ആ ഇപ്പ എല്ലാരും ഉം തട്ടിപ്പ് തട്ടിപ്പിന്റെ കാലഘട്ടന്നൊക്കെ ഒക്കെ നമുക്കുപറയാല്ലേ ആ അതുതന്നെ നമുക്കിപ്പോ കൊറേ ആ അതന്നെ ഇപ്പൊ ഇപ്പൊ വെച്ചു നോക്കുമ്പോ ഈ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞാല് നല്ല പ്രകൃതി ആസ്വദിക്കണ ആൾക്കാരില്ലേ കൂടുതലും പ്രകൃതിയില് എക്സ്പ്ലോറുചെയ്ത് ഉം അയന്നെ ഇപ്പ അങ്ങനെയൊന്നും ഇല്ല ആ അതന്നെ
റ്റാർക്കും
ഇപ്പോ പ്രകൃതി എക് പ്രകൃതി ഒന്നും ആർക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട എല്ലാരും അവനവൻ്റെ കാര്യം നോക്കിട്ട് നടക്കണം കാരണം ഫോണല്ലേ ഫോണ് ആണ് അവരുടെ ജീവിതം അത്
അതെ ഫോണ് ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കാനേ കഴിയൂല ഇന്നത്തെ തലമുറക്ക് ഒക്കെ അങ്ങനെ ആയിക്കണ് ഫോൺ ഇല്ലെങ്കില് ആർക്കും ജീവിക്കാൻ കഴിയൂല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളൊക്കെ
ഇപ്പം ആര് ആര് നോക്കുകയാണെങ്കിൽ തന്നെ എടുത്താലും എല്ലാരെ കയ്യിലും ഇപ്പം ഒരു വീട്ടിൽ തന്നെ നോക്കുമ്പോ എ എത്ര ഫോണാ ഒരു വീട്ടില് ഇള്ളത് ഒന്നും ഒന്നും അല്ല എത്ര ഇപ്പം ആളോരി ആളോരി ഓരോ ഫോണ് ഫോണണ് ഉം ഇതൊക്കെ പറഞ്ഞ ആ ഈ അതന്നെ ഇപ്പൊ ഈ പണ്ടൊക്കെ ആഹ് അതന്നെ ഇത് പണ്ടൊക്കെ വീട്ടിൽെ എല്ലാരും വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഭയങ്കര സംസാരിച്ച് കൂട്ട കുട്ടായി ചിരിച്ച അങ്ങനെ ഭയങ്കര നല്ല രസമായിരുന്നു പക്ഷെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്നാല് അതന്നെ
ഒരോര്ത്തര് ഓരോ മൂലേ
ഫോൺ ആയിറ്റ് ആ ഫോണ് കളിച്ചിരിക്കുക അതാണ് ആഹ് ഇത് ഇത് പറഞ്ഞാല് ശരിക്കും ന തെറ്റായ ഒരു കാര്യണ് അല്ലേ
അതെ അതെ
ക്കും പറഞ്ഞാല് ഇതൊക്കെൊരു ഇത് എനിക്ക് എനിക്ക് തോന്ന എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലായിരിക്കും ഏറ്റവും നല്ലൊരു കാലം ഇല്ലേ എല്ലാരും ആയ്റ്റ് സംസാരിച്ച ഇടപഴകാനും ആ അതന്നെ ഒരു ഇഷ്ടം മനസ്സിന് സുഖം ആഹ് ഒരു നല്ലതാണ് ആ സുഖമാണ് പക്ഷെ ആ അതന്നെ പക്ഷെ അതിന്ന് പറ്റില്ല കാരണം എ ഫോണ് ആ അതന്നെ ഇപ്പൊ ഇപ്പെ ഏഹ് ഇപ്പോ ഫോണ് ഫോണായി പിന്നെ എല്ലാവരും അവനവൻ്റെ ലോകത്തായി ഇപ്പം പണ്ടുള്ള പണ്ടെന്ന് പറഞ്ഞാൽ എല്ലരും ഗ്രാമത്തിലെയ്നി. ലെ താമസിച്ച താമസം ആ ടെആ കൂട്ടുക്കുടുബം ആയിട്ട് എല്ലാരും അതന്നെ അണ് കുടുംബായി മാറി എല്ലാരും അതന്നെ ഇപ്പെല്ലാരും ആഹ് അവന്നെ ആഹ് അവനവന്റെ കാര്യായിട്ട് അവര് പോയി ഇപ്പൊ കൂട്ടുകുടുബം എന്നൊക്കെ പർഞ്ഞാല് കയ്യിലെണ്ണാവുന്ന അത്രേ ഒള്ളൂ അല്ലെ ഇപ്പോ ഇപ്പോ ഇപ്പത്തെ കാലം നോക്കുമ്പോ തന്നെ ആണെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങൾ ആരാ എന്നും കൂടി ചെലവർക്ക് അറിയൂല കാരണം അത്രക്കും അറ്റു പോയിക്കൊണ്ടിരിക്കാണ്. എല്ലാരും ഇപ്പ അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ നിന്നും കൂടുതൽ ആൾക്കാര് പട്ടങ്ങ നഗരങ്ങളിലേക്കാണ് പോകുന്നത് അല്ലെ
അതെ അതെ ഇപ്പ എല്ലാ സൗകര്യവും എന്താ വാഹനം സൗകര്യം ഒക്കെ നോക്കീട്ട് എല്ലാരും നഗരം നോക്കി പോകേണ്.
ആതന്നെ പക്ഷെ അതേന്ന് പറഞ്ഞാ ഇപ്പ ഈ വാഹനങ്ങളേ ഏറ്യേത് കൊണ്ട് തന്നെ നമ്മൾക്ക് പുക മലിനീ ഗ്രഹം ഇത് ഞമ്മക്ക് ദോഷകരായ്ട്ട്ള്ള ഒന്നാണ് അതായത് ഇപ്പത് ഞമ്മള് ശ്വസിക്കുന്നതിലൂടെ ഞമ്മക്ക് പലേ
പല അസുഖങ്ങളും അതേ വരാം
ക്യാൻസറ് പോലെള്ള മരഗമായിട്ട്ള്ള അസുഖം ഞമ്മക്ക് ഏഹ് വരാണ്. ആഹ് ഇത്ന്ന് പറഞ്ഞാല് ഭയങ്കര ല്ലേ നിങ്ങ നമ്മളെ നമ്മളെ എട്ത്ത് വെച്ച് നോക്കാണെങ്കി തന്നെ നമ്മക്ക് അല്ലേ നിങ്ങക്ക് കേൾക്കുന്നില്ലേ
അതെ അതെ
ആഹ് നമ്മളട്ത്ത് നോക്കാണെങ്കിൽ നമ്മക്ക് കൊറേ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാ തന്നെ നമ്മക്ക് അറിയാൻ പറ്റും കൊറേ
ഇങ്ങൻത്തെ രോഗേ ഒള്ളൂ ഫുൾ അവടെ അതേ ഒള്ളൂ ഇപ്പൊ കൂടി വരാണ്. എല്ലാര്ക്കുണ്ട് ഇപ്പൊ ഇല്ലാത്തോല് വളരെ ചുരുക്കാ
ഒക്കെ ആൾക്കാരാണ് കാരണം എന്താെന്ന് വെച്ചാല് പഴേ ഇപ്പം ആ ആളുകാരുടെ എണ്ണം കൂടി പിന്നെ നഗരങ്ങളില് തിങ്ങി പ്പാർ ക്കാൻ തൊടങ്ങി ആൾക്കാര് ആഹ് അതന്നെ ഉം ധാരാളം സ സുഖ സൗകര്യങ്ങള് ക്ക് വേണ്ടീട്ട് ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് പോകാൻ തുടങ്ങി ആൾ ക്കാര് അതോണ്ട് തന്നെ അവടെ ത്തന്നെ ഭയങ്കര ചേരി പ്രദേശായി മാറിക്കൊണ്ടിരിക്കാണ് ല്ലേ ആൾക്കാര്ക്ക്ഇഹ് ന്ന്ക്കാനും ഇരിക്കാനും സ്ഥലല്ലാതെ ഭയങ്കര ഇട്ങ്ങിയ ഭയങ്കര ചേര്യായി ആഹ് ആഹ് അതന്നെ ആഹ് എൽ ആഹ് അതന്നെ ഇപ്പ ഇപ്പ വെച്ച് നോക്കാണങ്കി തന്നെ നമ്മടെ ഏഹ് ഏഹ് ഇപ്പൊ ഇപ്പൊ വെച്ച് നോക്കാണെങ്കി തന്നെ നമ്മളെ നഗ ഗ്രാമം തന്നാണ് ല്ലേ എപ്പഴും ബെറ്റ്ർ അല്ലെ ഗ്രാമ ആഹ് ഗ്രാമത്തില് നല്ല തന്നെണ് ഗ്രാമത്തിലാവുമ്പോ നമ്മക്ക് അതെ ആഹ് അതന്നെ നമ്മക്ക് നല്ല ഗ്രാമത്തില് നമ്മക്ക് എന്താ പറയാ ഗ്രാമത്തിലമ്മക്ക് നല്ല സുഖ സൗകര്യായിട്ട് ജീവിക്കാ പക്ഷെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോ നഗരത്തിന്റെ അത്രേ നമ്മക്ക് എന്ത്ണ്ടാവൂല. ആഹ് ഈ വിദ്യാഭ്യാസം കുട്ടികൾക്ക് വിദ്യാഭ്യാസം സംകൊട്ക്കണം ന്ന്ണ്ടെങ്കി നഗരം തന്നെ വേണം പക്ഷെ എന്തെന്ന് വെച്ചാല് ആഹ് അതേനെ ഈ ഗ്രാമങ്ങള് പർഞ്ഞ വിദ്യാഭ്യാസക്കുറവ് അത് മാത്രേ ഇണ്ടാവുള്ളൂ പക്ഷെ ഇപ്പഴും പല ഗ്രാമങ്ങളിലും ല്ലെ ഡെവലപ്പായി വന്ന് ട്ട്ണ്ട് ലേ വികസിച്ചിണ്ട് ഇണ്ട് ആഹ് പല സ്കൂളുകളിലും ആഹ് സ്കൂളുകളായിട്ടും ല്ലെ കോളേജുകളായിട്ടും എല്ലാം വന്നോണ്ടിരിക്ക്ന്ന്ണ്ട് അങ്ങനെന്നാവട്ടെ ആഹ് ഇപ്പോ എന്താ പറയാ പട്ടണങ്ങളിൽന്നൊക്കെ പറഞ്ഞാല് കൊറേ മലിനമാണ് അതായത് ജനങ്ങൾ തിങ്ങി പാർക്ക്ണത് കൊണ്ട് തന്നെ മാലിന അഓണ്ട് ആഹ് അതന്നെ നെസ് അതന്നെ ഒരു സ്ഥലം ആഹ് അങ്ങനെ ന്നെ ഒരു വൃ വൃത്തിഹീനമായിട്ട് കെടക്കാണ് ആഹ് അതെ അത് നമക്ക്
ക്കൊഓരോ വാഹനങ്ങളാണ്
ആഹ് ആഹ് അതൻ അതന്നെ അതാണ് ഏറ്റവും വല്ല്യ പ്രശ്നം ഓരോര്ത്തർക്കു ഓരോ വാഹനായത് കൊണ്ട് തന്നെ നമക്ക് പുകമലിനീകരണം ആഹ് ഇത് കാരണം തന്നെ ആഹ് ആഹ് ഈ വാഹനങ്ങളിൽ നിന്നൊക്കെ വര്ന്നത് ക്ലൂറോ ഫ്ലൂറോ കാർബണക്കെ നമ്മ്ക്ക് ഉം ആഹ് ശരീരത്തിന് ഭയങ്കര ദോഷകരായിട്ട്ള്ള ഒന്നാണ് അത് ണ്ടായ നമക്ക് ക്യാൻസറ് വരെ ബാധിക്കാൻ ള്ള പറ്റ്ണ ഒന്നാണത്. പിന്നെത് ശ്വസിച്ചാല് നമ്ക്ക്. എന്താ പറയ മരണം വരെ സംഭവിക്കും.
അതെ അത് ഇപ്പൊ അയ് ഫുൾ അങ്ങനെണ് ഇപ്പൊഞ്
ആഹ് എന്തോ ആയിക്കോട്ടെ വാഹനങ്ങളെ പുക ആഹ് പോകാ എന്തു ആയിക്കോട്ടെ അത് തന്നെ നമ്മുക്ക് രോഗങ്ങള് ഇണ്ടാക്കണ ഒന്നാണ്. ആഹ് അതന്നെ അയ്ക്കൂടെ ഫാക്ടറികളൊക്കെ പ്പ അതികരിച്ച് ആഹ് അതന്നെ എല്ലോട്ത്തും അതന്നെ ഫാക്ടറി ആഹ് ആഹ് അതെ. ഇത് ഭയങ്കര ദോഷകരായിട്ടുള്ള ഒന്നാണ് അപ്പ നമ്മള് പരമാവധി മ്മളെ പ്രകൃതിയെ നമ്മള് സംരക്ഷിക്കാൻ നോക്കാ. എല്ലെ ഇന്ന ശരി ട്ടോ ഒക്കെ ഓക്കേ.